ഹലോ
കേക്ക്ണ്ടോ?
ഇപ്പം കേക്ക്ണ്ട് നേരത്തെ എന്താ പറ്റിയെ അറിയില്ല.
ആ പിന്നെ എന്തൊക്കെയാ പിന്നെ
പഠിക്കാറുണ്ടോ?
എങ്ങനെ
പഠിക്കാറുണ്ടോയ്ക്ക
ആ ഞാനിപ്പോ പോയോണ്ടിരിക്കണ്ട്
എന്താ പോണെ
ഞാന് എന്റെ കല്യാണം പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കഴിഞ്ഞതാ അപ്പൊ എനിക്ക് കംപ്ലീറ്റ് ചെയ്തുണ് പക്ഷെ രണ്ട് വിഷയം ഞാൻ സയൻസെയ്നിം ഇൻക്ക് രണ്ട് വിഷയം പോയിട്ടുന്നേനി. അ അത് കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞൊണ്ട് പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പോയില്ല. അപ്പൊ ഇപ്പ ഇപ്പൊ ഞാന് പ്ലസ് ചെയ്തോണ്ടിരിക്ക.
ആ ആ
തുല്യതല്ലേ
ആഹ് തുല്യതാ കേട്ട്ണ്
ആഅയില് ചെയ്യ അതാവുമ്പോ മറ്റേന്റെ അത്ര പോസ് ജില്ല എനിക്ക് പിന്നെ വേറെ തെര ക്കൊന്നും ഇല്ലാത്തോണ്ട് രണ്ട് കൊല്ലം കൊണ്ട് ചെയ്താൽ മതി
ആ അത് ശരിയാ
മറ്റേത് എന്താ എട്ട് മാസം, ആറു മാസം ണ്ടൊക്കെ കയ്യും തോന്നുന്നു
ക്ലാസ്സ് ഒക്കെ എങ്ങനെ
ഓ കൊഴപ്പില്ല എന്താ പറയാ എല്ലാ സൺഡേസും മാത്രേ ക്ലാസ്സൊള്ളൂ ആ ആഹ് പോ പോ ഇനിപ്പോ എങ്ങനെ
ഡിഗ്രി ഓൺലൈൻ ആയിട്ട് ചെയ്യിണ്ട്, ഇത് ഇന്ദിരാഗാന്ധി ഓപ്പൺ നാഷണൽ യൂണിവേഴ്സിറ്റിയില്.
ഡിഗ്രി ചെയ്യുണ്ടോ
മോണ്ടി ക്കാ ഏഹ് കേക്ക്ല്ല റേഞ്ച്‌
ആ റേഞ്ചിന്റെ പ്രശ്നോണ്ട് തോന്ന്ണ് ഈ ചെയ്യണ്ടെന്നാ പറഞ്ഞേ
ഇപ്പൊ തേർഡ് ഇയർ ആണ്
ആ ഡിഗ്രിയോ ഏതാ വിഷയം?
ബി എ സോഷ്യോളജി
ആ
ഇഗ്നോല് അവിടെ ഫീസ് കൂടു ആസ പ്രൊവൈഡ് ചെയ്യില്ല
ക്ലാസ്ലില്ലാ ഇഷ്ട്ടണ്ടായിട്ടാ
ആ ഡിസ്‌റ്റെന്റായിട്ട്
എന്റെ ഫ്രണ്ട് ന്റെ ഫ്രണ്ട് ചെയ്യ്ണ്ട് ഓള് സെക്കൻന്റിയറാ തോന്നുന്നു പ്പം
ചോല
ഉം ഏ
ഇഗ്നോ യൂണിവേഴസിറ്റിലാ ഞങ്ങള് ഇവ്ടെ ആ വ്ടെ അടുത്തന്നെ ജെ ഡി റ്റി ജെ ഡി റ്റി സു ഉള്ള് ജെ ഡി റ്റി പ
ആ ഇവിടെ ഇവര് കോളേജി
അ അ ആ കൊറ് ച്ച് ദൂരൊള്ളു
ആ ആ പിന്നെ, ഞങ്ങളുടെ ക്ലാസ് പറഞ്ഞാ സൺഡേല് മാത്രേ ഉള്ളൂ. ഇപ്പൊ ക്ലാസ് തുടങ്ങാൻ കൊറെേ ടൈം, ഞങ്ങളത് ആ എലക്ഷന്റെയും, പഞ്ചായത്ത് എലക്ഷൻ ഇല്ലേനു ആ ടൈംമില് അയിന്റെ ആ ആ ചൂടില് കൊറെ ക്ലാസ്സ് ഇങ്ങനെ എ ക്ലാസ് തുടങ്ങാതെ നീണ്ട നീണ്ടു പോയി. അപ്പൊ വർഷം കൊണ്ട് എടുക്കേണ്ട ക്ലാസ് പ്പ ഒരേ അഞ്ചാറ് മാസം രസം കൊണ്ട് തീർക്കേണ്ട അവസ്ഥല്ല സഡേ മാ എത്രല്ല ക്ലാസ്ഉള്ളൂ അപ്പൊ ഇപ്പോ ഇനിയിപ്പോ അടുത്ത വീക്ക് മുതല് ശനിയും ഞാ ശനിയും കൂടി ഇടുക്കാന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ എക്സമ ഒക്കെ എന്നാ
ഞങ്ങള് വരുന്നത് ജൂണിലോ അല്ലെങ്കില് ജൂലൈ ഫസ്റ്റ് എല്ലാം ഉണ്ടാവും
ആ
അ ക്ലാസ് തുടങ്ങിട്ടാകെ മൂന്ന് മാസവോ ആ നാലു മാസവൊക്കെ ആകുന്നുള്ളു വണ്ടി ഒരു കൊല്ലം കൊണ്ട് പ്ലസ് വണ്ണും ഒരു കൊല്ലം കൊണ്ട് പ്ലസ് പ്ലസ് ടുവും നമ്മള് സാധാ പ്ലസ് വണ്ണും പ്ലസ് ടുവും രണ്ടും കൊല്ലം രണ്ടല്ലേ അതേപോലെ
ആ ആ ആ ഒരു കൊല്ലം കൊണ്ട് തീരും ആ രണ്ട് കൊല്ലം ആ
അപ്പൊ ആ ആ ഇല്ല ഫീസ് അങ്ങനെയൊന്നുമല്ല ഒരു ഒറ്റ തവണ ഉള്ളു ഫീസ് പ്ലസ് വണ്ണക്ക് ഒരു തവണയും പ്ലസ് ടുവി ക്ക് ഒരു തവണയും അത് പിന്നെ ഓരോ പഞ്ചായത്തിനെ ഡിപ്പെന്റ് ചെയ്‌തോണ്ടിരിക്കോട്ടോ ഇപ്പൊ തുല്യത വേണ്ടീട്ട് ഒരു പഞ്ചായത്ത് പോലെ അതിനൊരു ഫണ്ട് നീക്കി വെച്ചുണെങ്കിൽ ഈ പഠിതാവിന്റെ അടുത്തുന്ന് കുറേ പൈസക്ക് കമ്മി ഉണ്ടാവും അപ്പോ ഞമ്മള് നമ്മളുള്ള പഞ്ചായ ത്ത് എങ്ങനെ ഒരു ഫണ്ട് കുറവാണ അല്ല അതിനെയോ എല്ലാം നീക്കി വെച്ചിട്ടില്ലന്ന് ഉണ്ടെങ്കിൽ ആ നമ്മൾ അതിന് പൈസ കൊടുക്കണം നമ്മള് കൊടുക്കേണ്ടി വരും എന്നാലും പറയാ പ്രൈവറ്റ് ആയിട്ട് പോണം അത്രൊന്നും വരില്ല ഒരു കൊല്ലത്തിന് ഏറി പോയാ രണ്ടായിരം ഒക്കെയെ ഉണ്ടാവുള്ളു മറ്റേത് അങ്ങനെയല്ല ഞാൻ അന്വേഷിച്ചപ്പോ പതിനയ്യായിരം
അതെ ബുക്കിന് വേറെ പൈസ കൊടുക്കണം ക്ലാ സൂല നമുക്ക് അതാണ് പ്രശ്നം
ആ അതന്നെ പതിനയ്യായിരം ഇരുപത് പതിനഞ്ചിന്റെ താഴക്കില്ല മേലക്കുള്ളൂ
ആ
എനിക്കിപ്പൊ അറ്ജന്റ് ആയിട്ട് പ്ലസ്റ്റു ചെയ്ത് തീർത്തു വേറെ കോഴ്സ് ഇട്ട് ജോലിക്ക് പോകാനൊന്നും ഇല്ലല്ലോ ഹാ ഹ അതൊന്നും സമ്മയിക് അപ്പ പിന്നെ ആക്കം പോലെ ചെയ്താ മതി എനിക്കിപ്പൊ ഒരു പ്ലസ് ടു വേണം അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ എന്തിനാ ഉള്ള പയിസ്സ കളിഞ്ഞി പോണത്
ആ അതെ എന്നാലും നമ്മളെ കയ്യില്
കൊറേ അന്വേഷിച്ചപ്പൊ എങ്ങനെ
ഉ അതെ നമ്മുക്ക് എഡ്യൂക്കേഷൻ കു
ആ പിന്നെ അതല്ല ഒരു പ്ലസ് ടു ഉണ്ടാണത് അല്ലേലും നല്ലാണല്ലോ ഇപ്പ എന്തിനായാലും ചെ എല്ലാം ബേസ് ചോദിയിക്കില്ല പ്ലസ് പ്ലസ്ട്ടു ആണ് കുടുതലും എന്ത് കാര്യത്തിനായാലും ആ ടെൻത്ത് ഇപ്പൊ അങ്ങനെ ചോയിക്കില്ല പ്ലസ്ട്ടു അല്ലേ എല്ലാത്തിന്റെയും ക്വാളിഫിക്കേഷൻന്റെ ബേസ് ചോയിക്ക്ണത് കൂടുതലും പിന്നെ ആ എന്താ പറയാ ഈ പട്ടാളം അങ്ങനത്തെ സംഭവത്തിനൊക്കെ തോന്നുന്ന്ണ്ട് പിന്നെ ടെൻത്ത് ഒക്കെ പിന്നെയും ചോയിചക്കുള്ളു അതന്നെ ടെൻത്തെ എങ്കിലും വേണംന്നുള്ളതാ അപ്പ പിന്നെ ഞാന് പ്ലസ് ടു പ്ലസ് റ്റു ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് വന്നപ്പൊ അത് ചെയ്യാന്ന് വിചാരിച് അ പ്ലസ് റ്റു താക്സ് വെയ് ഒന്നൂല്ല ജസ്റ്റ് മ്മളെ മക്കളെ സ്കൂള് ചേർത്താന് പോണോടത് വരെ ചോയിക്ക്ണ് ണ്ട്ത് നമ്മളെ പാരന്റിന്റെ ക്വാളിഫിക്കേഷൻ ചോയിക്കണോട്ത്തെ അത് ചോയിക്കണ് ണ്ട് ക്വാളിഫിക്കേഷന് ആഹ് പിന്നെ നല്ലൊരു സ്കൂള് ചേർത്തണേന്ന്ണ്ടെങ്കില് ഓര് ചോയ്ക്കും നമ്മളെത്ര വരെ പഠിച്ചിട്ട്ണ്ട് അതെ ക്കെ കാരണം ഓല് പറഞ്ഞ ഓല് ഇട്ത്തേര്ണ സംഭ അപ്പോ ഞമ്മക്ക് മനസ്സിലായിട്ട് നമ്മള് മക്കക്ക് പറഞ്ഞോട് തൊക്കെ റെഡിയാക്കണ്ടേ അതിനുള്ളരു വിദ്യാഭ്യാസം നമ്മള് പാരന്സിന്ണ്ടോന്നൊക്കെയാണ് നമ്മക് ക്കണം നമ്മളേന്നും ചേർതന്ന് നമ്മുടെ പോരൻസിന് അങ്ങനൊക്കെ ണ്ടോ വല്ലതുണ്ടോ അറിയ പോലും ഇല്ല ഇന്റോന്നും മീറ്റിങ്ങിന് പോലും വരില്ല അത്യാധ വ എന്ത സ്ക്ക ഇപ്പൊ അതൊന്നും പറ്റി ല്ല മീറ്റിങ്ങിന് പോയില്ലങ്കി കുട്ടി പൊറ്ത്താ
ആന്നേ നല്ല
ആഹ് അതാണ് ഇ ആഗ്രഹോക്കെണ്ട് പ്ലസ് ടു കഞ്ഞിട്ട് ജസ്റ്റ് ചെറിയൊരു എന്താ കമ്പ്യൂട്ടർ കോഴ്സ് എന്തേലും ഒന്ന് ചെയ്തിടണംന്നൊക്കെ ഒര് ഇൻക്ക് ഇൻക്ക് താല്പ ര്യ അതിനോടാ കമ്പ്യൂട്ടർ ബേസ്ഡായിട്ട് യേ ഈ അക്കൗണ്ടൻസി അങ്ങനത്തെ സംഭവങ്ങള് ഞാന് പ്ലസ് ടു സയൻസ് ഇട്ത്തീനെ പ്ലസ് ടു പഠിക്കണ ടൈമില് അന്നെന്താ ഫീ സും ഏ ഫിസിക്സും കെമിസ്ട്രിക്കും മാത്സ് ബേസ് ആയോണ്ടേ വല്യ തല
കെമസ് ഫിസിക്സും ഇഷ്.. എന്ത് സയൻസ്
ഹ്യുമാനിറ്റീസ് ഞാനിപ്പ ഹ്യുമാനിറ്റീസാ എടുത്തേ
ആ
ഇപ്പം ചെയ്യാ
ഇവിടെ സിംബിളാ തോന്നുന്നെതേ ആ
പക്ഷെ അയില എന്താറിയോ ഈ ഹിസ്ട്രറി ഏ എന്താ പറയാ സോഷ്യോളജി
അതെ കൊറെ വർഷങ്ങളും ചരിത്രം പഠിക്കാനും പട് ആ
ഇത് മൂന്നും ഇത് മൂന്നും ഏകദേശം ഒരേപൊരേ പോലെയാണ് അപ്പൊ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാല് പെട്ട്
അതാണ് മറ്റേ സയൻസ് ഒക്കെ ആവുമ്പോ ഫിറ്റ് ഫിക്സഡാണ് ഇന്നയിന്ന കാര്യങ്ങളൊക്കെ ഫിക്സ് പക്ഷെ
സോഷ്യോളജിയിലെന്താരിയോ ആ എനിക്ക് സയൻസില് ബയോളജിക്ക് നിക്ക് എ പ്ലസ് ഇണ്ട് ഏയിനി പിന്നെ ബാക്കിള്ളേനൊക്കെ മാർക്ക്ണ്ട്. ഉം മാർക്ക് ഇണ്ട് എനിക്ക് മാത്ത്സ് മാത്ത്സ് ബേസ് ആയിട്ടുള്ള സാധനാണ്. കെമിസ്ട്രി അതൊക്കെ ജസ്റ്റി രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് അങ്ങനെ പോയി ത്തുള്ളൂ റ്റെ പിന്നെ അത്‌വെര് ഒന്നിലും പ്പ എന്താ എന്താ പറയാ തോൽക്കാതെ എങ്ങനെ ഇങ്ങനെ പോയോണ്ട്ന്നതേന് അപ്പടെ പാളിയാ പ് അപ്പൊ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിനക്കത് അത് പിന്നെ അയിന് പിന്നെ മാണോ മാണ്ടേ നമ്മക്കുണ്ടല്ലോ ഒരു ഇന്നർമൈൻഡ്ലൊരു മ് ഒരു സംഭവം ആ സാനം വരുന് അയില് ആഹ് താ ഞാൻ അത് ചെയ്യാൻ നിക്കാതെ ഐ ടി ഐ ഇല്ലേ അയ് അയില് പോയി അപ്പൊ ഐ ടി ഐ ല് ആ കോഴ്‌സ് എടുത്ത് ചെയ്താ പ്ലസ് ടുവിന് തുല്യാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ ഞാൻ എന്നാ അത് ചെയ്യാച്ചിട്ടു അങ്ങനെ പോയി പക്ഷെ അത് ചെയ്തോണ്ടിക്കുമ്പോളാണ് പിന്നെ കല്ല്യാണം വന്നതും കല്യാണം കഴിച്ചു അങ്ങനെ തായി
ആഹ്
പിന്നെ ആയിമക് അങ്ങനെ പോയില്ല.
ഞാനും ഞാനും ഡിഗ്രി. ക്ക് അല്ല ഡിഗ്രിക്ക് കേറണേനു മുൻപ് പ്ലസ് ടു എക്സാം റിസൾട്ട് വെരുന്നേൻ്റെ അന്നാണ് ഇന്റെ കല്യാണം.
ആഹ്
അപ്പൊ ഡി പിന്നെ അവിടെന്ന് തന്നെ ഡിഗ്രിക്ക് കേറി ഒരു മാസാറ്റോ പോയിറ്റൊള്ളു പിന്നെ പ്രഗ്നന്റ് ആയി അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത്.
ആഹ് ഇപ്പൊ എത്രാമത്താ?
ആ ഫസ്റ്റ്ത്തെ മോളാണ് ഓക്ക് ഇപ്പൊ മൂന്ന് വയസാവുണ്ട് ഉം മൂന്ന്.
ഇനി എനിക്ക് ആ എനിക്ക് രണ്ട് ണ്ടാള്. ന്റെ ചെറുതിന് ചെറുതിന് ഇപ്പ നാലര എൽ കെ ജി ചേർത്തണം ഇനി ഈ പ്രാവശ്യം.
ആഹ് ആഹ് ഞാൻ കുട്ടീനെപ്പോ ഇവിടെ അൽഫിത്രേല് ചേർ
ആഹ്
അൽഫിത്ര ഇവിടെ അടുത്തന്നെണ്ട് ആഹ് ഇന്റെ ഡെലിവറി കഴിഞ്ഞാലും അങ്ങ് അയ് ഇന്റെ വീട്ട്ന്നും ഹസ്ബൻഡ്ന്റെ വീട്ട്ന്നും പോവാനുള്ള എളുപ്പത്തിന് വാണ്ടിട്ട് ഇവിടെ അടുത്തന്നെ ഒരു അൽഫിത്രയിൽ ചേർത്തി
ആഹ് എവിടെന്റെ മോള് ആഹ് മോളെ അ സ്കൂളിത്തെ എന്താ
ആഹ്
ഉം അവിടെയാണ് ഓള്. ഒളിനി രണ്ട്ക്ക് വൽത്
ആ ചെറുതിനേം ചേർത്തണല്ലേ?
ചെർതിനെഞ്ഞ് അവിടെ ചേർക്കാനാണ് ഇങ്ങനെ വേണോ വേണ്ടേ വേണോ വേണ്ട എന്നുള്ളൊരു ഇതില് ഇങ്ങനെ നിക്കാണ് ആ ഇപ്പൊ ഇപ്പ പറഞ്ഞര് ഞാനിന്റെ വീട്ടി ട്ടിലാ നിക്കണെ ഹസ്ബൻഡിന്റെ അവിടെ ആരുല്ല അപ്പൊ അവിടന്നും ഇവിടന്നും പോകാൻ സുഖം അതാണ് ബന്റ്ന്റെ വീട്ടിന്ന് ജസ്റ്റ് ഇങ്ങനെ കേറി നടന്നാ മതി മജ്മഹ്ക്ക്. ഇന്റെ ഞാൻ നിക്കണ ഇന്റെ വീട്ടിലാണെങ്കിലും ജസ്റ്റ് ഇവിടെ എടുത്തന്നെ ഗവൺമെന്റ് സ്കൂള്ണ്ട്. ആ ടെൻത്ത് ടെൻത്ത് വരെയള്ള സ്കൂള്ണ്ട്. എൽ കെ ജി തൊട്ട് ടെൻത്തെരെള്ള സ്കൂള്ണ്ട് അപ്പ അവടെ ആക്കണോ അവടെ മറ്റൊ
മോള് ഫസ്റ്റത്തെ കു ട്ടി സി ബി എസ്യ
മജ്മഹ് ല് അവടെ സി ബി എസി മ്മ് ആ ഇവനിം ആ ക്കണോ വേണ്ടേന്ന്ള്ളൊരു ഇവന്